ഹലോ?
കേൾക്ക്ണില്ലേ?
ആഹ് കേക്കുന്നുണ്ട് മഴയാണോ അവടൊ.
മഴണ്ടോ?
ഉം ഉം
എന്തൊക്കെ വർത്താനം.
ആ നല്ല വിശേ ഷം.
ലൊ
ആഹ് കുഞ്ഞുണ്ട് അപ്പ അങ്ങനെ ഒന്നുല്ല ഇപ്പഴെ എപ്പോണെങ്കിലും എഴുന്നേക്കും
ആഹ്
മൂന്നു മാസായിട്ടുള്ളു അപ്പൊ അവളിങ്ങനെ ഇടക്ക് ഒണന്നൊക്കെ ഇരിക്കും
ആഹ് ആഹ്
ഇപ്പ അവളടെ കൂടെ ഉറക്കവാ
ആഹ് പകല് പകലും കെടക്കാല്ലേ പകലും കെടക്കാല്ലെ
പകലങ്ങനെ ഉറ ഉറങ്ങാനൊന്നും പറ്റിയേല പകലൊന്നും ഇവള് അങ്ങനെ ഉറങ്ങത്തില്ല. പിന്നെ രാത്രിയില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റു കളിച്ചും വഴക്കുണ്ടാക്കിയെല്ലാം ഇരിക്കും
ഒറക്ക്
ഏഹ്
ഒറക്ക് അമ്മയാണോ കരച്ചിലുണ്ടോ രാത്രിയില്
രാത്രിയില് ഇടയ്ക്ക് ഇങ്ങനെ കരയും ഇടയ്ക്ക് ചുമ്മാ ഇരിക്കും പിന്നെ ഇപ്പം ഇടക്ക് ഉറങ്ങും അങ്ങനെയൊക്കെ നേരം വെളുപ്പിക്കും
ആഹ്
ആഹ്
പിന്നെ എന്തക്കെയ
അവിടെ മക്കളൊക്കെ ഉണ്ടോ
നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടോന്ന്
ആഹ് എനിക്കൊരു മോനുണ്ട്
ആഹ് ആഹ്
അവൻ ഉറങ്ങി എണീറ്റട്ടില്ല
എത്രയ എത്തറില എത്ര വയസ്സാണ്
മൂന്ന് വയസ്സായി
ആഹ് ആഹ്
ഇന്ന് എന്തൊക്കെയാ ഇലില്ല ആക്കിട്ടില്ലാ ആക്കണം
ആഹ് ആഹ് പിന്നെ കാ ആഹ് ഏഴുന്നേറ്റു
ഉം
കാപ്പിക്കൊക്കെ കയറിയ കാപ്പ കാപ്പി ഉണ്ടാക്കാൻ കയറിയോന്ന്
ഇല്ല ഇല്ല എണീറ്റിട്ടില്ല ഞാന് ആഹ് കൊറച്ചുകഴിഞ്ഞു എനിക്കരുത്
ആഹ് ആഹ് കിടക്കുവായിരിക്കല്ലേ
ഉം
ഉം പിന്നെ വേറെ ആരൊക്കെയുണ്ട്
വേറെ ഞാനിപ്പോ ഹസ്ബൻഡിൻ്റെ വീട്ടില ഇവിടെ നാലുമ
ആണോ ആഹ്
ഉം
അവരൊക്കെ കല്യാണം കഴിച്ചാ അതൊക്കെ കല്യാണം കഴിച്ചയാ?
അത് രണ്ടനിയന്മാരാണ് ഹസ്ബന്റ്ന് അവരുടെ ഒരാൾത് കഴിഞ്ഞ്ണ്ട് ഒരാൾത് ഇഞ്ഞ് ആയികൊണ്ട്ക്ക്ണ് പിന്നൊരു നാത്തൂനാണ് അവര് ഹസ്ബന്റിൻ്റെ വീട്ടില പിന്നെ അമ്മണ്ട് ഉപ്പ മരിച്ച് പ്പഞ്ച് മാസായി
ആഹ് ആഹ്
ഉം പിന്നെന്തൊക്കെ?
പിന്നെ അവടെ ഇപ്പം മഴയില്ല ല്ലേ?
ഉം ഉം മഴ ഉണ്ടായിരുന്നു ഇപ്പൊന്ന് വന്ന്ക്ക്ണ്
ആഹ് ആഹ് ഇവിടെ അങ്ങനെന്നെ രാത്രിയ്ക്കെ ആയിട്ട് മഴയുണ്ടായിരുന്നു ഇപ്പൊ മഴയില്ല
ആഹ്
ഉം നീച്ച് കഴിയുമ്പോ കാണും. ആഹ്
ഉം ഇന്ന് മഴന്നെ തോൺണെ
ആഹ് ഇന്ന് ഞായറാഴ്ചയല്ലേ ഇനി കല്യാണ ഒക്കെ വല്ല ഉണ്ടോ? ഇന്നെന്താ പരിപാടി?
ഇന്ന് കല്യാണൊന്നുല്ല. ഉം കല്യാണ ഒക്കെ സീസണിപ്പൊ കൊറച്ച് കമ്മിയാണ് ഉണ്ടാവുമ്പോ ആണെങ്കി അടു പ്പിച്ച് കല്യാണ ആകും
ആഹ് ആഹ് ചെല ദിവസം ഒരു ദിവസക്കെ തന്നെ ചെലപ്പം മൂന്നും നാലും കല്യാണങ്ങൾ വരുന്ന ദിവസങ്ങളും ഉണ്ട് അല്ലേ ഇവിടെ അങ്ങനെ ഇവിടെ ഇവിടെ അങ്ങനെ
ഇല്ലെങ്കിന്ന് ആ ഒരിതും ഉണ്ടാവൂല
ഒരു ദിവസം ചിലപ്പോ രണ്ടും മൂന്നും കല്യാണം കാണും അപ്പം അപ്പൊ ചെല അപ്പൊ രാ പകല് എന്ത പറ തലേയന്നവസം ഒരു ഒരുടത്ത് പോകും പിറ്റേ ദിവസം ഒരു എൽണത്തിന് പോവും അങ്ങനെയൊക്കെ ചെയ്യും
ആഹ് പിന്നെ വാപ്പയ്ക്ക് കാപ്പിക്കെല്ലാം അതിന്ത ആട്ടി വെച്ചിട്ടുണ്ടോ, മാവാട്ടി വെച്ചിട്ടുണ്ടോ, അരച്ച് വെച്ചിട്ടുണ്ടോ?
ഇല്ലേ ഇന്ന്പ്പോ ഇന്ന് നൂലപ്പം ഉണ്ടാക്കണം
നൂലപ്പോ
ആഹ്
ആഹ് ആഹ് പിന്നെ ജോലി വല്ലാം ഉണ്ടോ ജോലിക്ക് വല്ലാം പോണ?
ഇല്ലല്ല ഞാനിപ്പോ പഠിക്കാണ്
പഠിക്കുവാണോ ആഹ് എന്ത്‌ എന്താണ്?
ഹോസ്പിറ്റൽ അഡ്മിസ്രേഷൻ ന്ന് പറയില്ലേ ബിസിനസ് അഡ്മിസ്രെഷനും കൂടെ
ഓഹ് അതാണോ അതെ
അഹ് ആഹ് കഴിയാനായി ഒരു മാസം കൂടെ ഉണ്ട്
ആണോ ആഹ്.
വേറെന്തൊക്കെ വിശേഷങ്ങള്
ഇപ്പൊ വേറെ നല്ല വിശേഷം
എന്ത്
എങ്ങനെ
അനക്ക് ആരെക്കെണ്ട്
എനിക്ക് ഉമ്മ ഉണ്ട് വാപ്പ അനിയത്തി എല്ലാവരുണ്ട് പിന്നെ വാപ്പ ഇപ്പം ഗൾഫിലാ നാട്ടിലില്ല ഉടനെ വരുന്നെന്ന്പറഞ്ഞിരിക്കുവാ അത് സർപ്രൈസാണ് എന്നാന്ന് പറഞ്ഞിട്ടില്ല വരുന്നുണ്ടെന്നേ പറഞ്ഞിട്ടൊള്ളൂ എപ്പോഴാെന്ന് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല
സർപ്രയ്‌സ് ആണ്
ആഹ് പക്ഷെ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും പറയാതേ പോലുവാ വരുന്ന് പറഞ്ഞിട്ട് പോലുവില്ല അങ്ങനെയാ വരുന്നൊള്ളു അങ്ങനേം വരുന്നുണ്ട് പക്ഷെ ഈ പ്രാവശ്യം ഇപ്രവശ്യം വരുന്നുണ്ടെന്നുള്ള സൂചന ഉണ്ട് പക്ഷെ എപ്പോഴാന്നൊന്നും പറഞ്ഞിട്ടില്ല
അതാണ് എപ്പഴും പ്രതീക്ഷിച്ചിരിക്ക
എപ്പഴും പ്രതീക്ഷിച്ചിരിക്കുക അപ്പം ഈ മാസം തന്നെ എന്തായാലും വരുവണെന്ന പറഞ്ഞിക്കുന്നേ അപ്പൊ അഓണ്ട് ഈ മാസംപ്പള്ള എല്ലാ ദിവസവും പ്രതീക്ഷിച്ചോണ്ടിരിക്ക്യാ
ആഹ് ആഹ്
ഈ മാസം ഇരുപത്തറാം തീയതി ഞങ്ങടെ മാമാടെ മോൾടെ കല്യാണവാ
ആഹ് ആഹ്
അപ്പൊ അത് കൂടാൻ വേണ്ടിട്ട് വരുന്നു
ആഹ് കല്യാണത്തിന് ഡ്രസ്സ് ഒക്കെ ഇട്ക്ക്‌ണ്ടോ
ആഹ് ഡ്രസ്സ് ഒക്കെ എടുത്തു
എടുത്തോ എന്താ എട്
ആഹ് ആഹ് ചുരിദാറാ ആഹ് പിന്നെ അങ്ങനെ എന്റെ ഡെലിവറിക്ക് സമയത്ത് വരണംന്ന് പറഞ്ഞ് ഇര്ന്നേണ് അപ്പ ഈ യുദ്ധവും പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയ്നപ്പം വരാൻ ഒത്തില്ല അങ്ങനെ പിന്നേയ് ഇപ്പൊ ആണെങ്കിൽ ഇപ്പ ഇത്തിരി കൊറഞ്ഞിട്ടുണ്ട് അതുമല്ല ഫ്ലൈറ്റ്ഒന്നും വിടുന്നുവില്ല പറയന്നേ അപ്പൊ വരാൻ പറ്റുന്നില്ല അങ്ങനെ ഇപ്പം ഇപ്പോ ഓപ്പണായിട്ടുണ്ട് എന്നാലും റേറ്റ് കൂടുതൽ നല്ല റേറ്റൊക്കെ ഉണ്ട്
ആഹ് ആഹ്
അവര് വര് അന്നേരം ഇപ്പോ ഇപ്പൊ വരണംന്ന് പറഞ്ഞ് ഇരിക്കുന്നു അങ്ങൻനെ
ഏതായാലും
ആഹ് അതെ ആഹ്
ഉം
അങ്ങനെ വാപ്പി പറയാണ് വാ പ്പി പറയാണ് ഡെലിവറിയുടെ സമയത്ത് വരണം വരണവെന്നും പറഞ്ഞ് ഇരുന്നതൊക്കെ ഇപ്പക്ക്‌ കുഞ്ഞിന് മൂന്ന് മാസം ആയി ഇതുവരെ വരാനൊത്തിട്ടില്ല
ആഹ് അയിന്റെ സങ്കടം ണ്ടാവും ല്ലേ
അതെ ആദ്യം മുതലേ ജനിച്ചപ്പോഴൊന്നും കണ്ടിട്ടില്ലല്ലോ ഫോണിൽ കൂടെ വീഡിയോ കോളിൽ കൂടെ ഉള്ള ഇത് കാണല്ലേ ഉള്ളൂ അന്ന് പ്രസവിച്ചന്ന് വീഡിയോ കോളിൽ കൂടെ കാണിച്ചു കൊടുത്തേ
ആഹ് ആഹ്
ആഹ നമ്മള് കുഞ്ഞിനെ പുറത്ത് തരുവല്ലോ അപ്പൊ ആ സമയം അവര് വീഡിയോ കോളി പുറത്തുള്ളവർ വീഡിയോ കോളിൽ കൂടെ വിളിച്ച് കാണിച്ച് കൊടുത്തു പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പിന്നെ ഇങ്ങനെ വീഡിയൊ കോളിൽ കൂടെ വിളിക്കും അപ്പൊ കാണിച്ചു കൊടുക്കും നേരിട്ട് ഇത് വരെ കണ്ടിട്ടില്ല
അത് ശരി ഉപ്പാന്റെ ഫസ്റ്റ്ത്തെ
ആഹ് ഫസ്റ്റ് കുഞ്ഞാ ഫസ്റ്റ് ഫസ്റ്റ് കുഞ്ഞു ആണ് എൻ്റെ ഫസ്റ്റ് കു ഞ്ഞു ആണ് എന്റെ വീട്ടിലെ തന്നെ ആദ്യത്തെ കുഞ്ഞുവാണ്
ആഹ് അതന്നെ അപ്പൊ അയിന്റെ ഒരു ഇത് ഉണ്ടാവും
അത് തന്നെ ഞാനാ മൂത്ത കുട്ടിയെ വീട്ടില്
ഉം ഇതിന് പിന്നെ അനിയത്തി ഉണ്ടല്ലേ
ആഹ് അനിയത്തി ആണ്
അവിടുത്തെ കല്യാണം ആവാനായോ
ഇല്ല വർക്ക് ചെയ്യാണ് അവള് പിന്നെ കല്യാണം ഇപ്പോ അവള് നോക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഓള് ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണേ അപ്പൊ അതിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തോണ്ടിരിക്ക അപ്പം പുറത്തോട്ട് പോവാൻ വേണ്ടിയിട്ടാ അപ്പം അതിന്റെ എക്സാമും കാര്യങ്ങളുമൊക്കെ എഴുതും അതിന്റെ പ്രിപ്പറേഷനിലൊക്കെ തയ്യാറെടുപ്പിലൊക്കെയാ അപ്പൊ ഇപ്പൊ കല്യാണത്തിന്റെ ആ മൈൻഡ് ഇല്ല അവൾക്ക് അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആഹ്
അപ്പൊ അതൊക്കെ ലവലാവട്ടെ എന്നിട്ട് നോക്കാലോ ടൈം ആയിട്ടുണ്ടോ
സ്വന്തം കാലില് ഒരു ജോലിയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ
ആഹ്
ഉം
അത് നല്ലതാ
അതെ അതെ വെറുതെ ഒന്നുമില്ലല്ലോ നമ്മക്കിപ്പം കെട്ടിച്ചിട്ടേ എന്റെ കല്യാണം എന്റെ കല്യാണം നേര പിന്നെ എന്റെ കല്യാണം നേരത്തെ ആരുന്നേനെ കൊണ്ട് ഇപ്പോ ബാപ്പ പറയണേ ആഹ് അത് കെട്ടിച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പോ ബാപ്പ പറയണേ ആ അന്ന് നീ ട്ടെ കെട്ടിക്കേണ്ടില്ലായിരുന്നു നിന്നെ ഇപ്പൊ കെട്ടിച്ചാ മതിയായിരുന്നു
അതെ ഇപ്പൊ കെട്ടിക്കാണെങ്കി നല്ല ചെലവും ആണൂട്ടോ
ആഹ് അത് കൊണ്ട് ആഹ് അതാണ് അല്ല ഇപ്പ ഈ ഇപ്പൊ ഈ ഇന്നാള് എന്ന് വെച്ചാ ഈ സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ ഈയിടെ എങ്ങാണ്ട് വെല കൂടിയില്ലേ
ആഹ്
നേരത്തെ ഇത്രെ ഇല്ലാരുന്നല്ലോ
ഇല്ലില്ല അതെ
പക്ഷേ അത് വച്ച് നോക്കുമ്പോ നേരത്തെ കെട്ടിച്ചത് നന്നായി എന്നോർക്കും എന്ന് വെച്ചാ അന്ന് ആഹ് എന്ന് വച്ചാ അന്ന് അത്രയും ആഹ് അത്രേം പയ്സ വേണ്ടലെ ഇപ്പൊ നല്ല കാശ് വേണ്ടെ സ്വർണം മേടിക്കണോങ്കി തന്നെ ഒരു പവെനേന്നെ ഒരു ഒര് പവന്ക്കെന്നെ ഒരു ലക്ഷത്തിന് മേലെയാ
ആഹ്
അപ്പൊ പിന്നെ ഇപ്പൊ എത്രെ ഒരു പത്ത് പവന്റെ സ്വർണോട്ക്കണങ്കി ഇത്ര രൂപ വേണം
അതെ.
ആഹ്
പിന്നെ ണ്ടാക്കി വെച്ക്കണെങ്കി കൊയ്പ്പല്ലട്ടോ
അതാ താ നേരത്തെ കാര്തല് ആക്കി വെച്ചേക്കുന്നോർക്ക് കൊഴപ്പൊല്ല
എവെടെ
സമ്പാദ്യോള്ളൊർക്കും പ്രശ്നല്ല അല്ലാതൊർക്കാണ് ബുദ്ധിമുട്ട് പിന്നെ എന്നാ അന്ന് പതിനഞ്ച് പവന് ഇൻക്ക് തന്ന് ഇപ്പഴാണ് പതിനഞ്ചവൻ കൊട്ത്തിട്ട് കെട്ടിക്കാന് പ്പഴും പറ്റൊ മോ
ഔ കയ്യൂല
അ ആഹ്
ഇപ്പൊ ഒരു സാനം കിട്ടണെ തന്നെ നല്ല സംഖ്യ ആവും അന്ന് വാങ്ണെലെറെ ടബളാണ്പ്പോ
എന്നാണ്?
അന്നൊക്ക് ഇപ്പൊര് അതായത് ഒരു ലക്ഷത്തിന് അന്ന് രണ്ട് മൂന്ന് പവൻ കിട്ടും രണ്ട് പവനെങ്കിലും കിട്ടു പ്പൊ ഒന്നന്നെ കിട് കത് ഒര്റിസ്കാണ് ഒന്നിന്റെ
ഇപ്പൊ ഇപ്പോ ഒ ഒര് ഒരു ന്താ ഒരു പവൻ തന്നെ ഇപ്പം മേടിക്കണേങ്കി ഈ ഒരു ലക്ഷത്തിന് മേലെയാ
അഹ്
ആഹ് പ്പൊ ഇത്രേ ഇത്രേ രൂവ വേണം? ഒരു പതിനഞ്ച് പവന്റെ സ്വർണ്ണം ഇപ്പം മേടിക്കണോങ്കി ഒര് പതിനഞ്ച് ലക്ഷത്തിന്റെ മേലെ വേണം പൈസ
അതെ
ആഹ് അങ്ങനെ
പിന്നെ ഞങ്ങളെ വീട്ടില് കൃഷി ഏഹ് അ ആഹ് ശര്യന്നെങ്കി